ഹലോ
ആഹ് കേക്ക്‌ണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ഭക്ഷണം കഴിച്ചോ
ഓ ഭക്ഷണൊക്ക കഴിച്ച് ഭക്ഷണം കഴിചിലെ
ണം കഴിച്ച് ങ്ങനെ ഇര്ക്കാണ് പ്പോ
ഉം പ്രത്യേകിച്ചൊന്നു ല്ല്യ മീൻ ഇണ്ടേനി മഴ ആയിറ്റ്‌ ഒക്കെ മീനൊക്കെ കൊറവാണ്
ആഹ് പ്പൊ മീനൊക്കെ നല്ല വെലെയാണ് വെല
ആഹ് നല്ല വെലയ് കൂടിക്ക്‌ണ് പിന്നെ ഈ ബോട്ടില് പോണ ആൾക്കാര് ക്ക്‌ ഭയങ്കര റിസ്ക് ആണല്ലോ മഴ പെയ്താല്
ആഹ് ശരിയാണ്
ആഹ് ങ്ങക്ക് ന്തേ
ഇന്ന് ഇവിടെ ചിക്കനുണ്ട്
ആ ശരി ഹൗസ് വൈഫാണോ
ആഹ് ഹൗസ് വൈഫാണ്
ഉം മക്കളൊക്കെ ണ്ടോ
ആ മക്കള് ഒറങ്ങി ഹസ്ബൻഡ് പ പ്പന്ന് ബ്രസീൽന്റെ കളില്ലേ
ആ വെടെയും പോയിക്ക്‌ണ്
കളിയാണൻ പോയിക്ക്‌ണ് അവിടേതാണ് ബ്രസീലാ ആ ന്നാലും കളി എല്ലാര്തും കാണൂ ലേ
അതൊന്നുല്ല ഏതാ ഏത് ടീമായാലും ഓൽക്ക് കൊഴപ്പല്ല കളി കണ്ടാ മതി
ആഹ് എനിക്കു അങ്ങൻ തന്നെ ബ്രസീൽക്ക് ഇഷ്ടാ അർജന്റീനെ ഇഷ്ടാ അതേപോലെ പോർച്ചുഗ ല്ല് ണ്ടല്ലോ എന്താ ക്രിസ്റ്റാന്യോ റൊണാൾഡോ അതിനെ ഇഷ്ടാണ് അങ്ങനെ വേറെള്ള കളിക്കാരും അങ്ങനെ അറിയൂല നെയ്മറി മെസ്സിയാണ് കാര്യട്ട് അറി
ആ അതെന്നെ അറിയുള്ളൂ കാര്യായിറ്റ്
നല്ലോണം അറിയപ്പെട്ന്ന ആൾക്കാരാണല്ലോ നമ്മക്കൊക്ക അറിയുള്ളൂ നമ്മള് കളിയൊന്നും കാണൂല ന്നാലും
ഉം ആ വ്ടെ ഇന്ന്പ്പോ പറിയി ണ്ട് ഫുഡ്ഡയ്ക്കുമ്പം പറിയിണ്ട് ന്നിപ്പം പന്ത്രണ്ടരക്ക് പന്ത്രണ്ടര വരെണ്ട് പിന്നെ അയ് കയ്ഞ്ഞാ ആറ് മണിക്ക് ണ്ട് അങ്ങനെ പറഞ്ഞു പോയി
പന്ത്രണ്ടര വരെ ണ്ടാവൂലേ പത്തര തൊട്ട് രണ്ട് മണിക്കൂറ് കളിലേ ഉം അയ്ന്റെടേല് ഒര് ബ്രേക്കുണ് ണ്ടാവൊലോ ഹഫ് ടൈമു ണ്ടാവൊലോ ആ ഇതിപ്പോ കൊർച്ചിസം പന്തളിക്കെ തന്നെ ആവോലോ
ആ
പ്പ് കയ്യോളോ
ഉം ആ ഓല് ഒന്ന് എൻജോയ് ചെയ്തോട്ടെ
ആഹ് ഓല് എൻജോയ് ചെയ്തോട്ടെ അഞ്ച് വർഷത്തില് ഒരിക്ക വെര് ണതല്ലേ ആ മയൊക്കെ ണ്ടനീലെ
ഓ എങ്ങനെ
മയ ഇണ്ടേന്യോ
ആഹ് ന്നലേ ഇന്നൊക്കെ ഭയങ്കര മഴ ന്നെ
ഏഹ് വ്ടെ ഇവിട അങ്ങൻതന്നെ ഇന്നലെ രാവിലെ മുതൽ ഉച്ച വരെ മയെയ്നി ഇന്നും തന്നെ രാവിലെ മ്പൊത്തും മഴ ഇപ്പൊളൊന്നു ഇല്ല
ഇ ഇപ്പൊ മഴയില്ല വൈകുന്നേരം വരെ നല്ല മഴണ്ടേനി പിന്നങ്ങോട്ട് കുറഞ്ഞ വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഇമ്മിം ഇപ്പിം എല്ലാരുണ്ട് ഇപ്പം എല്ലാരും കേട ഞൻ മാത്രേ ഒള്ളു ഇപ്പൊ കിടക്കാതെങ്ങനെ ഫോണില് കളിച്ചു വിട്ടട്ട ആ മക്കളൊക്കെ ഉറങ്ങി
മക്കളൊക്കെ പഠിക്കിണ്ടോ
ഉം ഒരാളു വീട്ടില് കൃഷിയൊക്കെ ബണ്ടോ
ഇല്ലല്ല കൃഷിയൊന്നുല്ല നമ്മക്ക് അതിനാത്രം സ്ഥലമൊന്നുല്ല ഇവിടെ എന്നാലും നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങള് കറ്മൂസ കർമൂസ പറഞ്ഞ എന്താ അറിയിലേ ആപപ്പായ അതന്നെ അത് പിന്നെ പേരക്ക ചക്കാ ചാമ്പക്കാ
കറൂത്തന്നും പറയും
ആ ആ ഓരോ സ്ഥലത്തക്കും ഓരോ ആ പേരാണല്ലോ അതാ ഞാൻ ചോയിച്ചെ അറ അറിയോന്ന് അത്ണ്ട് പിന്നെ പേരക്ക മാങ്ങ ചാമ്പക്ക അങ്ങനെള്ള സാധനങ്ങളൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഇണ്ട്.
ആ ഇവിടെ അങ്ങനെ തന്നെ എന്താ ഈ മുളക് പയർ ഇപ്പം ഇണ്ടാ അതേപോലെ വൈതനാ വൈതനങ്ങണ്ട് നമ്മളിപ്പോ കൊറേ പ്രാശ്യം ഉപ്പേരി വെച്ചു. നമ്മള് വെഷാംശം ഒന്നും ഇല്ലാത്ത സാധനല്ലേ?
ആ അതന്നെ. നല്ല സാധന. നമ്മളെ ഇതേപോലെ കറമ്മുസ
ആാാ.
കർമൂസ, നല്ല റെഡ്ലേഡി ണ്ടാവല്ലോ! നല്ല, കടയിന്നൊക്കെ വാങ്ങിക്കണേ
ആഹ
ഇഷ്ടം പോലെ ഇണ്ടായിനി നമ്മള അടുത്തുള്ള വീട്ടിലേക്കും അവിടെ ഇവർക്കും ഇവിടേക്കൊക്കെ ആയി കുറേ ആൾക്കാർക്ക് കൊടുത്ത് നല്ല നല്ല നല്ല നമ്മൾ ഒന്നും ഒരു ഒരു സാധനും ഇടാതെ ഫ്രഷായിട്ട്ണ്ടായതാ ഒന്നും
അതാണ് നല്ലതാണ് ധൈര്യായിട്ട് കഴിക്ക ആ പിന്നെന്നറഞ്ഞാ കൗണ്ടൊക്കെ കൂടും അത് നല്ലതാണ് പപ്പായന്ന് പറിണത്.
ഞാനീ കഞ്ഞിവെള്ളം എന്താണ് എട്ത്ത് വെക്കും, രണ്ടു ദിവസം പുളിപ്പിച്ചിങ്ങാണ്ട്. അതില് കൊറേ വെള്ളം കൂട്ടി മിക്സ് ചെയ്താണ്ട് ഒഴിച്ചു കൊടുക്കും അതാ നല്ലത്
ആഹ നല്ലതാ ആ അത്ൻക്ക് അറീലട്ടന്നാ ഞങ്ങൾക്കൊക്കെ കൊറച്ച് മുമ്പ്, കൊറച്ച് വർഷം മുമ്പ് എന്താ ഡെങ്കിപ്പനിക്കണ്ടായിനിലെ? ആ ടൈമില് ഇപ്പൊ ഇത് അല്ലെങ്കിൽ കൈ കൗണ്ട് കൂടുതൽ അല്ലെങ്കിൽ കൗണ്ട് കൊറവ് ഈ ഏതെങ്കിലൊരു പ്രശ്നൈകാരം ഡെങ്കി പനില്ലോൽകൊക്കെ, അന്നൊക്കെറഞ്ഞാൽ കൗ കുറവായിട്ട് ഈ പപ്പായന്റെ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെനി അന്ന് മുതലാണ് എനിക്കറിയ ലൊട്ത്തിയെ, പപ്പായ കൗണ്ട് കൂട്ണ സാധനാണ്ന്ന്.
ആ എനിക്കറിയിലേനി ഇപ്പോ ഇങ്ങള് പറഞ്ഞപ്പോ മനസ്സിലായത്
അന്ന് അങ്ങനെ ഉപകരിച്ചൊണ്ട് അന്ന് അങ്ങനെ മൈൻഡില് നിന്നതാണ്ണത്
ആ, ആ.
അങ്ങനത്തെ ചെ, അങ്ങനത്തെ ചെറിയ, ചെറിയ സാധനങ്ങൾ, പച്ചക്കറികളൊക്കെ ഇണ്ട് വീട്ടില്. പിന്നെ ഇ തെങ്ങ് പിന്നെ ഈ കവുങ്ങ് പാടത്താണ് വീട് പാടത്തിന്റെ ഒരു മൂലക്കൽ വീട് കയറ്റിക്കാണ്ട് ബാക്കി ല്ലങ്ങനെ പാടായിട്ട് അങ്ങനെ
അയ് ശരി
അപ്പൊ ബാക്ക് ഭാഗം റബ്ബറ്, ഞങ്ങളതല്ല വേറാള്താണ്.
ആഹ ആഹ നല്ല വൈബായിരിക്കൂലേ
ആഹ് അപ്പൊ കവുങ്ങാള് എട
ഈ പന്നീളൊക്കെ വെരോ
ആഹ നല്ലോം ഇണ്ടാവല്ണ്ട് ഇപ്പൊ കൊറച്ചായിട്ട് കേക്കലില്ല മറ്റേ രാത്രി വൈകുന്നേരം ബാങ്ക് കൊടുത്ത്, മഗിരിബാങ്ക് കൊട്ത്ത കഴിഞ്ഞാ കാണാ. പുറത്തുന്നീ ചമ്മൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സൗണ്ടങ്ങനെ കേൾക്കും അപ്പൊ ഈ ടോർച്ചൊക്കെ അടിച്ച് നോക്കുആണെങ്കില് പന്നിയാക്കാരം. ഇപ്പ പിന്നെ കുറുക്കന്മാരാണ് കാര്യായിട്ട്.
ആ
മുകളിലൊക്കെ ഈ ഒയിഞ്ഞ പറമ്പൊക്കെ ഇണ്ടായോണ്ടേ കാട് പിടിച്ചടക്ക
ആ ആ
കൊടുക്കണ ടൈമിലൊക്കെ ഇപ്പൊ എങ്ങനെ പൂ
ആ വൈറ്റേക്ക് ഭയങ്കരൊരിതാണല്ലോ.
ആ പിന്നെ ഈ കോഴിനെയൊക്കെ കണ്ടൊക്കെ കാണ് അങ്ങനെ അയിലെ ഇതിലെ നടക്കണ്.
ആ ആ നമ്മുക്ക് പിന്നെ ഇവിടെ ഈ കൂ ആ അങ്ങനത്തെരു ഇതൊന്നുല്ല ഇവിടെക്കെ അങ്ങ രുതൊന്നുമല്ല നായ്ക്കള ശല്യം ഉണ്ടാവും
ഇവടെ നായ്ക്കള് ആദ്യം ഇങ്ങനെ പോവണ കാണലുണ്ടേ ഇപ്പ പിന്നെ കുറച്ച് ദിവസായിട്ട് നായ്ക്കളൊന്ന അങ്ങനെ വല്ല
നമ്മളിവിടെ മഴ പെയ്താ ഭയങ്കര നായ്ക്കള് ശല്യയാണേ ആ ഹസ്ബന്റിന് എന്താ ജോലി
ഹസ്ബന്റ് ഒരുഷോപിലാണ്
ആ
പിന്നെ മഞ്ഞൾളിണ്ട് മ കാര്യട്ട് മഞ്ഞൾ കുറച്ചങ്ങാണ്ട് ഈ എന്ത കുഞ്ഞങ്ങാണ്ട് ഉണക്കിട്ട് പൊടിച്ചു അതോ
ആ ആ അങ്ങനെ ചെയ്യും പറഞ്ഞേക്കാ
അങ്ങനെ പൊടിച്ചിങ്ങാണ്ട് ഒരു വർഷത്തിന്നുള്ളതൊക്കെ ഉണ്ടാവും
നല്ല ഫ്രഷ് സാധനം ആവല്ലോ
അപ്പ അവർക്ക് സാധനവും പിറ്റത്തെ വർഷം ആവുള്ളു ണ്ടാവുംട്ട് വർഷ ആകുമ്പോ വീണ്ടും ഇതേപോലെ ഉണക്കി പൊരിച്ചും
അ് ശെരി നിങ്ങൾ നീ വളംതി ഇട്ടു കൊടുക്കുവോ
വളം ഇട്ട്കൊടുക്കു ചോദിച്ചാൽ കോഴിക്കാഷം അതേപോലെ ഈ പശു ആടൊക്കെ ഉണ്ടനി ഇപ്പൊക്കെ വിറ്റു അത് ഇണ്ടനി ഈ പശു ചാണകം ആട്ടും കഷ്ടം അങ്ങനത്തെ ജൈവംന്ന നാടൻ വുളങ്ങളൊക്കെ ഉണ്ടല്ലോ
ആ ആ
അതൊക്കെ ഇണ്ട് അതൊക്കെ ഈ പച്ചക്കറി കുന്ലൊക്കെ ഇങ്ങെ ഇടും
നല്ലതാണ് പച്ചക്കറിക്കൊക്കെ ആകെ
അന്നെ കേടുണ്ട് താവുല്ല നമു ആ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങള അപ്പ കുടുംബക്കാാര് വീട്ടിക്കൊക്കെ കൊണ്ട് പോക്കല് അണകൊക്കെ ഇങ്ങനെ ഒക്ക് ഇട്ട് കൊടുക്കാനാണ് കൃഷിക്കറങ്ങാണ്ട്
ആ
അങ്ങനെയൊക്കെ ഒക്കെ ഉപകരിച്ചിരിക്കുന്നു ഇപ്പൊ പിന്നെ വി എന്നാലും കൊറച്ച് ഇണ്ട്
ആ
പിന്നെ കോയിന്നേള്ളൂ അവിടെ എന്തേലും വളർത്തി
നമുക്ക് ഇവിടെ അങ്ങനത്തെരിതൊന്നുല്ല
ആ
ഇവിടെ നമക്ക് കുറഞ്ഞ സ്ഥലാണ് ഇപ്പ ബുദ്ധിമുട്ടാണ് നമ്മക്ക് അങ്ങോ അങ്ങൊട്ടും ഇങ്ങട്ടൊക്കയൽവാസിയക്കും ബുദ്ധിമുട്ടല്ലേ കുറഞ്ഞ സ്ഥലൊക്കെ ഉണ്ടാവുമ്പോ. അപ്പൊ നമ്മള് അങ്ങനെ ഉള്ള കാര്യങ്ങള് ഒന്നും ഇല്ല
ബുക്കൊക്കെ വായിക്കലുണ്ടോ?
ഇല്ല അങ്ങനത്തെ ശീലൊന്നുല്ല്യ
അല്ലല്ലെ ഞാനും തന്നെ ഇപ്പൊ വായിക്കലില്ല. പണ്ടൊക്കെ സ്കൂള് പഠിക്കുന്ന ടൈമിലക്കെ ഈ ഭാഷ ബഷീറിന്റെ ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചിട്ടെ വീട്ടിലുണ്ടേനും ബഷീറിന്റെ ബുക്ക് അത് വായിക്കും അതേപോലെ പിന്നെ പാത്തുമ്മാന്റെ ആട് നമുക്ക് സ്കൂൾലൊക്കെ പഠിക്കാണ്ടേനല്ലോ ആ അത് വായിച്ചങ്ങാണ്ട് എനക്ക് അതൊക്കെ വായിക്കണ ഭയങ്കര ഇഷ് അന്ന് ഞാ ബഷീറിന്റെ ഉം വായിച്ചരു ബുക്കില് ബഷീർ കഴിച്ചൊരു സ്റ്റൈല് പറയണ്ട് ഭക്ഷണ പിന്നെ ഈ അവല് നെയ്യ് ഒക്കെ കൂട്ടിങ്ങാണ്ട് മിക്സ് ആക്കിങ്ങാണ്ട് ഇങ്ങനെ വെണ്ണ ക വെണ്ണ കൂട്ടി കഴിച്ച എന്തോ ഒരു ചെറുപ്പകാലത്താണ് അന്ന് അന്ന്തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ്. എന്നിട്ട് ഞാനത് ഇടക്കടക്ക് ഇങ്ങനെ വീട്ടില് ഈ നെയ്യ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനൊക്കെ നെയ്യ ഒക്കെ കൊണ്ടെരു അപ്പ ഈ നെയ്യും പഞ്ചസാരയാണ് തോന്നുണ്ട് നെയ്യും പഞ്ചസാരം കൊയിച്ചങ്ങാണ്ട് അങ്ങനെ കഴിച്ചൊര് ബുക്കില് വായിച്ച ഓർമണ്ട് അങ്ങനെ ഇടക്കടക്ക് ഇങ്ങനെ എടുത് കഴിക്കണ സ്വഭാവണ്ടീനിഎനിക്ക്. പിന്നെ വലുതായപ്പം ഇങ്ങനെ നിന്ന്. പക്ഷെ എന്നാലും ബുക്ക് വായിക്കണൊക്കെ ഇഷ്ടാണ്.
എനിക്ക് വ ഇഷ്ടല്ല അങ്ങനത്തോ ന്നും അങ്ങനൊരു
ആഹ് ബുക്കൊന്നും കിട്ടാനല്ലപ്പൊ എനിക്ക് കഥകളൊക്കെ വായിക്കുന്ന ഇഷ്
അത് ശരി എനിക്ക് ഇഷ്ടാണ് ഞമ്മളെ ഈ ചരിത്രങ്ങളൊക്കെ
ആ ആ
ക്കാന് അതൊക്കെ ഇഷ്ട്ടാണ്
ആ ഫോണില് ഒരു ഒരു കഥ വായിച്ചു ഞാൻ ഇപ്പൊ കൊർച്ച് മുമ്പ് പിന്നെ നാലെണ്ണം വായി ച്ച് എനിക്കിഷ്ടപ്പെട്ടത് ഒന്നാണ് ആ ആ അത് വായിച്ചങ്ങാണ്ട് അങ്ങനെ ഫുള്ളാക്കി.
അത് ശെരി
ആ അപ്പൊ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്തുങ്ങാണ്ട്
ആ അങ്ങനെയുണ്ടല്ലോ ഇപ്പൊ
അങ്ങനെണ്ട് ഞമ്മളീ ഫോണിലൊക്കെ റീചാർജ് ചെയ്യ്ണൊരീ ഒരു മാസത്തില് റീചാർജ് ചെയ്യാ. അങ്ങനെ വായിക്കണ ഇതൊക്കെ ഇണ്ടേ
ഉം എനിക്ക് പിന്നെ ഒന്നിനും സമയം കിട്ടില്ല എന്റെ മോന് കുറച്ചൊരു കുറുമ്പുള്ളൊരു ടൈപ്പാണ്
ആ
അപ്പൊ പിന്നെ ഏ
വാഴിക്കാനൊന്നയ്
ഇല്ല ഇല്ല്യാ ഇപ് ഇപ്പോ ഓന് സ്കൂളിലൊക്കെ ഒന്ന് പോകാൻ തുടങ്ങിയതിന് ശേഷ ആ ഒന്ന് ഫ്രീ ആയി വരുന്നത്
ആഹ സ്കൂളില്ല ടൈമിന്
പരിപാടിക്കൊന്നും അങ്ങന പോവാറില്ല എവിടെ പോയാലോ അടങ്ങി നിൽക്കൂല പോയാ കാണാതാവും അങ്ങനത്തെൊക്കെ ഒരിതാണ്
ആഹ ആൺകുട്ടികളല്ലേ പെൺകുട്ടികളെ മരി അങ്ങനെ അടങ്ങിക്കൂലല്ലോ കൊറച്ചക്കെ ഒരു കുരുത്തക്കീട്
ആഹ ഇത് കൊറച്ചല്ലേ കൊറച്ച ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഒരു ഹൈപ്പർ പോൽത്തൊരു
ആഹ അതൊരു പ്രായം കഴിഞ്ഞാൽ ശരിയാവും ചെില കുട്ടികളൊക്കെ ഞാൻ കണ്ടെക്കുണ് എന്താ ഭയങ്കര വികൃത്തിയാണ് ആണ് ശരിയാണ് പക്ഷെ അതൊക്കെ ഒരു പ്രായം
ആ എന്നാലും ആദ്യത്തേനും മാറ്റങ്ങളാണ് ഇപ്പൊ
ആട്ട ആ ഇനിയിപ്പോ സ്കൂളക്കൊക്കെ പോവല്ലേ അപ്പൊ എല്ലാ കുട്ടികളും കണ്ട് അങ്ങനെ ആകുമ്പോ ഓലും അതേപോലെ ശെരിയായി നോർമലയിട്ട്
ഹസ്ബൻഡറ് പറയാക്കെ റെഡി ആയിക്കോണന്ന് പറു പക്ഷെ അമ്മക്ക് ഉുമ്മാർ ഹസ്ബൻഡും നല്ലോ നോക്കൂട്ടോ
ആഹ
മൂപ്പരു ഉണ്ടാവുമ്പോ ഞാനൊന്നും അറിയേണ്ട ഞാനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മൂപ്പരു ഉണ്ടെങ്കി മാത്രം പോവുള്ളൂ കാരണം മൂപ്പരുണ്ടെങ്കി പിന്നെ എനിക്ക് പ്രശ്നമല്ല
ആഹ് ആഹ പ്രായം കൂടുമ്പോ ഓൽ ക്ക് ഇങ്ങനെ പക്വത കൂടുല്ലോ ഇതു ചെയ്യാൻ പറ്റ എന്നിട്ടും ചെയ്യാൻ പറ്റൂലന്നൊക്കാണ് മനസ്സിലാകല്ലേ വിവരം ഒന്നും ഉണ്ടാവില്ല
അംഗനവാടിയിലൊക്കെ പോകുന്ന സമയത്ത് എന്നും പരാതികൾ ഇനി എല്ലാ അമ്മമാർക്കും ടീച്ചർക്കൊക്കെ ഭയങ്കര പരാതികൾഇപ്പോ സ്കൂളിൽ ചേർന്ന്പോൾ ഭയങ്ക ടെൻഷനായി ഇനി ഇപ്പോ എന്താവന്നുള്ള ഒരു ടെൻഷനായിരുന്നു പക്ഷെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ടീച്ചറും പറ കുറുമ്പില്ലാത്ത കുട്ടികളൊന്നും ഇല്ലന്നേ അപ്പൊ പിന്നെ അത്ര വലിയൊരു ടെൻഷന ഇല്ല നല്ല ആക്റ്റീവാണ് ആള് എല്ലാ കാര്യൾക്കും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഉ സംസാരിക്കാനും ആൾക്കാരായിട്ട് ഇടപേയകനും ഒക്കെ ഭയങ്കര ആക്റ്റീവാണ് ഇങ്ങനത്തെൊ ഒരു പ്രശ്നം മാത്രേ ഉള്ളൂ ഓന് ഇങ്ങനെ നടക്കണോ അങ്ങനത്തെൊ ഒരു ടൈപ്പാണ് ഇങ്ങനെ ആട് ആടിനെ ഞങ്ങൾ പറഞ്ഞ പോലെ ആട് ഭയങ്കര ഇഷ്ടമാണ് കോഴി അങ്ങനെ അത്തകുറി ഇവിടെല്ലയ ഉ അപ്പൊ നമ്മടെ അടുത്തുള്ള വീട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ രണ്ട മൂന്ന് വീട്ടിലുണ്ട് അപ്പൊ അവിടെയൊക്കെ